ആഹ് ഹലോ
ആ എന്തൊക്കെ ഉ പെരുന്നാളൊക്കെ അവനല്ലേ ഒക്കെ ഒരുമിച്ചിട്ടാണ് പക്ഷെ ജഗപൊക ആയിരിക്കും
നോക്കണ്ട ഇപ്പ തന്നെ തിരക്കാണ് ഇപ്പൊ ഞങ്ങൾ ജ് ഒന്ന് പുറത്തു പോയ സമയത്ത് നോക്കുമ്പോ ഇപ്പൊ തന്നെ ഫുള്ള് ആ മോനുണ്ട് മോനുണ്ട് ആഹ് മോനുണ്ട് അടു ഒരു മിനിറ്റെ
നല്ല ഓ ഓന സംസാരിക്കണ്ടല്ലോ
അങ്ങനെ സംസാരിക്കും അല്ലാണ്ട് നമ്മള് പറയുന്നടത്തക്കൊന്നുംഓനെ കിട്ടൂല്ല
അ ശരി അങ്ങനെ പിന്നെ ഉ മാമ്മ എന്തൊക്കോ പറയണ്ട്
സംസാരിക്കൂല്ല ആള ട്ട ആള് ഇങ്ങനെ ഉമ്മ മമ്മാ അതേപോലെ താ ത അത് താ അല്ലെങ്കിൽ പൂച് ചക്ക പറയും പക്ഷെ ഇങ്ങനെ നമുക്ക് ഭക്ഷണം വേണം അല്ലെങ്കിൽ വെള്ളം വേണം അങ്ങനെ ഇങ്ങട് കൂട്ടി സംസാരിക്കൂല്ല ഇനിയിപ്പ ഞങ്ങള് ആഹ് ഞങ്ങളിങ്ങനെ ഒറ്റക്കായിട്ട് അവിടെ ആഹ് ഞങ്ങളൊറ്റക്കായിട്ട് ഓന് അങ്ങനെ കുട്ടികളുടൊന്നും വല്യ ഇതില്ലാണ്ട് അങ്ങനതായതല്ലേ ഇനി അ അതുകൊണ്ടാണോന്നുള്ളതറീല്ല ഇനിയി എത്തുമ്പോ ഒക്കൊവന്ന് വിചാരിച്ചിർന്ന്
ആഹ് അല്ല അത് ശരിയാവും കുറച്ച് കഴിയുമ്പോം അത് ചില മക്കള് അങ്ങനെ ചെല മക് പെട്ടെന്ന് സംസാരിച്ചു കൊണ്ടിരി
ആഹ് മോള അങ്ങനെയാരിന്ന് ആഹ് മോള ആഹ് മോള ഈ ടൈമിലുള്ള വീഡിയോസ് ങ്ങനെ എടുത്ത് നോക്കുമ്പോ കറ റ്റായിട്ടിങ്ങനെ ഹംബ് വേഡ് അങ്ങട് പ നാ പപ്പനോട് ചോയിച്ചിട്ട് പപ്പ എന്തത് എങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഹസ്ബന്റിനോട് സംസാച്ചിരുന്ന കാര്യങ്ങളൊക്കെ നോക്കും ഇവന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരോരു സ സങ്ക ങ്കടാണ് എനിക്ക്
ആഹ് അല്ല ആഹ് വിഷമം അത് കൊഴപ്പി കൊഴപ്പില്ല ചില മക്കള് അങ്ങനെ തന്നെയാണ് ഇപ്പൊ ന്റെ ഫ്രണ്ടി എന്റെ മോ മോള് ആ അയ്ന് ഓ ന്റെ മോളെ മൂത്തതാ ഒമ്പത് ഒമ്പത് വയസ്സ് കഴിഞ്ഞിക്കണ് പക്ഷെ ആള് എന്താ ച്ചാല് സംസാരിക്കാൻ കൊറച്ച് ബുദ്ധിമു സംസാരിക്ക് അങ്ങനെയെല്ലാം സംസാരിക്കും കാര്യങ്ങളൊക്കെ ക അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പക്ഷെ ഒരു എല്ലാവരും കൂടുമ്പോ ഒരു ക്രൗഡഡ് ആയിക്കണം അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സിന്റെറ എടേല് അങ്ങനൊന്നും സംസാരിക്കാറില്ല ഓള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ഓള മ് മനോട് മാത്രം അങ്ങനെ ഒരു ആ ഒരു രീതിയിൽ ഒരു ഒന്നും പറയാൻ പ റ്റുലാ അങ്ങനെ ഒരു വേറെ ഒരു അതെങ്ങനെ പറഞ്ഞേര്വാന്ന് അറീല്ല പക്ഷേ ആൾക്ക് കൗൺസിലിംഗ്ന് ആ ആ കൗൺസിലിങ്ന് ങ്ക പക്ഷെ ഒരു പക്വത ഇല്ലായ്മ അങ്ങനെ ഒരു എന്തൊക്കെ ഒരു പ്രശ്നങ്ങളാ കുട്ടിക്ക്
ആ ആ ആ ചെറിയ വെർച്ലോട്ടിസത്തിന്റെ പോലെ ഉണ്ടാവോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞാനാ അതാണ് എന്റെ മൂത്തച്ഛന്റെ മോനെ ങ്ങനെയിര്ന്നു ന്നാ ഓട്ടീസ് അല്ലേനും ന്നാ ഒരു ആഅ ആ
അത് എന്തൊരു അഹ് ചെൽപ്പോ ചെല സമത ഔ ഔ അവള് അങ്ങേനെ അങ്ങനെ കൗൺസിലിങ്ങിന് പോഉം. അവടെ ഒരു പെരിന്തൽമണ്ണ ഒരു നല്ലരു കൗ ഇത്ണ്ട് നല്ല നല്ല അത്യാവശ്യം ഫീസും കാര്യങ്ങളും അത്യാവശ്യല്ല നല്ല ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല
അൽശിഫെന്റെ കീഴിലെന്നാണോ?
ആ എവിടെയാണ് കെലം അ ഇൻക് ഓർമല്ല ട്ടോ അൽഷിഫെ മൗല ഏ അതാണ് ഇൻക്റിയില്ല എന്തായാലും ആ ഒരു ആ അന്ന് പറഞ്ഞിര്ന്ന് അപ്പം ആ അ ഓള് പബ്ലിക് സ്കൂൾളായിരുന്നല്ലോ മുക്ക്ചേർ തിര് ശേ പ്പം ന്നട്ട് ഗവൺമെൻറ് സ്കൂൾക്കാക്കാം പർഞ്ഞു ആള് കാരണം കു കുട്ടിളായിട്ട് മിംഗ്ളാവണം അങ്ങനെ പ്രൈവറ്റ് ആയിട്ട്ള്ള സ്കൂൾലൊന്നും പറഞ്ഞയക്കണ്ട ഏ കാര്ണം അവ്ടെർഞ്ഞാൽ ഒരു ഉം ഒരു പട്ടാളച് ആ ചിട്ടായിരിക്കും ആ പട്ടാള ചി റ്റാണ് പിന്നെ കുട്ട്യേളും മതേ പോലെ അങ്ങനെ സംസാരിച്ചോൾണം അങ്ങനെ ഇപ്പൊ ഇവിടെ പറിയുമ്പോ അങ്ങനെയല്ലല്ലോ ഇവിടെ അർഞ എല്ലാരും നാട്ടുംപൊർത്തുള്ള കുട്ട്യളും ഒരു അങ്ങൻത്തെ ഒരു ഇതല്ലേ സിസ്റ്റല്ലീകാരം ഗവൺ ആ ആ ഫ്രീഡം ണ്ടാവും അപ്പം ആ ഒരു കാലാവസ് റ്റാപ് ണ് ആയിന് ആ കുട്ടിക്ക് നല്ലത് ന്ന് വി പറഞ്ഞണ്ട് അവിടെ വെട്ടിച്ചേർത്ത് അങ്ങനെ അപ്പൊ ആ കുട്ടിക്ക് കുഴപ്പമില്ല ഇപ്പൊ എനിക്ക് തോന്നണു ഫസ്റ്റ് കാരണം ഞാൻ അതിനോട് സംസാരിക്കുമ്പോന്നെ എനിക്ക് എന്തോ പോലെ ആ കുട്ടിക്ക്ത് ഫീൽ നമ്മക്ക് ഇങ്ങെ സംസാരിക്കുമ്പോ ആ കുട്ടിക്ക് ഫീൽ ആകുമോ അങ്ങനെ അത് തോട്ട് വരുമല്ലോ അപ്പൊ ഞാൻ എന്തോ ഒരു കാര്യം എന്നാ
ഞാനും കൂടി പറയുമ്പോ നമുക്ക് വേറെ ഫ്രീ ഫീൽലല്ലേ കാര
ഫീലാ അഹ് അപ്പൊ ഞാൻ എന്തോ ഒരു കാര്യത്തില് ഞാൻ പറഞ്ഞ മോളെ ഇങ്ങോട്ട പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആ പുറത്ത് കളിക്കേണ്ട അകത്തേക്ക് പോയിക്കോ ഇവിടെ എന്തോ അങ്ങനെ എല്ലാവരും ഇവിടെ വന്ന സമയത്ത് ഗേതറിംഗങ് ആയ സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോ ആ കുട്ടിക്ക് ഫീൽ ആയിന്നോ ആ കുട്ടി പിന്നെ കുറച്ച നേരത്തിന് മണ്ടില്ല അപ്പോൾ എനിക്ക് എന്തോ പോല കാനം ആുമ്പക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഒരിതള്ളത് അപ്പം എനിക്ക് തോന്ന് നെ അങ്ങനെങ്ങനെ കാവ്പ ചിലപ്പോം ആ കുട്ടിയെ പിന്നെ കമ്മണ പ്പ് ഓക്കെയാണ് പിന്നെ ഞാൻ കണ്ടപ്പോ എനി കുറച്ചുംപാട ഓക്കെ ആയ മാ തോന്നി അങ്ങെ അത്രൊ ഒരു ബുദ്ധിമുട്ട് തോന്നണില്ല അപ്പൊ ചില മക്കൾ പറഞ്ഞാല് ചി. ല മക്കൾ പെട്ടെന്ന് ഒരു വയസ്സാാവുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യല്ല മീൻസ്
ആ ഇതൊക്കെ ഓക്കെയാണ് ആള് അങ്ങനത്തെ നടത്താണെങ്കിലും പല്ലുവരവാണെങ്കിലും അങ്ങനെ സംസാരിക്ക എല്ലാ കാര്യമ ഒക്കെ ആ സമയത്ത് ബസ്റ്റ് തന്നെ ഉമ്മ അപ്പ അങ്ങനെ ക്കെ ആ ഒരു വയസായ സമയത്തി സംസാരിച്ചി സംസാച്ചരുന്നു ആ അതെ െയ മെയിന്ൻ ചെയ്ത അ അപ്പറംൊന്നുമ ഇല്ല നാള് ഫു ആക്റ്റീവ് ആണ് ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കൂല്ല എവിടെ എണെങ്കിലും കൊത്തി പിിടച്ച് പിന്നെ അങ്ങനെ പറഞ്ഞെടുക്കും ആ
ആ ആക്റ്റീവ് ആ കുട്ടി ആക്റ്റീവ് ആണല്ലോ അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവല്ലോ കുറച്ച് കഴിയുമ്പോൾ ശരിയാകും അപ്പൊ അങ്ങനെ ത്രോ ഇപ്പത്തെ മക്കൾ ഒന്നാമത് എന്താ വെച്ചാ ഇപ്പത്തെ മക്കൾ പണ്ടത്തെ മക്കളായിയിട്ടുള്ള പോലെല്ല ഇപ്പോ ഫോൺ
ആ സ്ക്രീൻ ടൈം നല്ല ഉണ്ടേ അതായിരുന്നു ഇപ്പ അവിടന്ന്ാകുമ്പോ നമുക്ക് വേറെ ഒതുക്കി
ഓതുക്കിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല ആ പിന്നെ അതുമല്ല നമ്മളും തന്നെ ഒന്ന് ചെിലപ്പോ ഫോൺ മകൾ ച്ചുതിരി കളി കളി കളിച്ചിരിക്കും അപ്പൾ കുട്ടികൾ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ നമ്മൾ സം പ പണ്ടത്തെ പോലെ എല്ലാവരും അങ്ങട്ടെ സംസാരിക്കണൊന്നില്ലല്ലോ
പിന്നെ മറ്റേ ജോയിന്റ് ഫാമിലി ആക്കാരം ഒരാൾല്ലെങ്കിൽ ഒരാൾ ഒരാളല്ലെങ്കിൽ ഒരാള്
ആ പ്രത്യേകിച്ച് ഉമ്മമാര് ഗ്രൻ ഗ്രാൻഡ് പേരെൻറ്സ് ഇണ്ടാ- അതാവുമ്പം നല്ല ഓര് നല്ല കുട്ടിളായിട്ട് നമ്മൾ നമുക്ക് നമുക്ക് പണി തിരക്കായിരിക്കും അല്ലെങ്കി നമുക്കൊന്ന് പണി കഴിഞ്ഞ കിടന്നാ മതിന്നായിരിക്കും അപ്പൊ നമ്മൾ അവരെ പിടിച്ച ഒന്ന്മർത്തി കട എത്തണം അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മള് ചെയ്യുക പക്ഷെ ഓരാവുമ്പോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഓല ഇഷ്ടത്തിന് അങ്ങനെ ഇതിപ്പോ ഒറ്റക്കല്ലേ ങ്ങള് വേറെ വീടല്ലേ അങ്ങനെയല്ലേ
ആഹ് അതാണ് ഇപ്പം അപ്പൊ നമ്മള് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിംഗ ടൈമിലാണ് ഇപ്പ അപ്പുറത്തപ്പുറത്തുള്ള വീട്ടുകാരൊ ഒന്ന് കൂടുക ഒന്ന് കൊറച്ച് ടൈം മാത്രം അങ്ങനെയക്കെയല്ല ടൈം ആഹ് ഞങ്ങക്ക് അങ്ങനെക്ക ചിലൊക്കെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സുകൾ ആ ഒരു ഫാമിലിയാണ് ആ ഒരു ഏരിയ മൊത്തം അപ്പൊ എല്ലാരും ഉണ്ടാവും പക്ഷെ നേരെ മറിച്ചു ഞങ്ങൾ തറവാട് വീട്ടിലായിരുന്ന സമയത്ത് അവിട പിന്നെ അങ്ങനെ അധികം അങ്ങനെ നെയ്‌ബഴ്സുമായിട്ട് ഒര് മിഗ്ലിങ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ കാര്യം അത് തന്നെയല്ല നമ്മള് കെടന്നുറങ്ങ നമ്മള് എണീക്ക അത്ര പിന്നെ ഞങ്ങള് മൂ പിന്നെ മൂന്ന് പേര് ആരുന്നു വീട്ടില് ഇളയച്ചി മൂത്തച്ചിയും ഞാനും കൂടെ ഉണ്ടായിരുന്നു അപ്പോ അത്യാവശ്യം ഞങ്ങള് ഞങ്ങളെന്നെ ണ്ടാവും സംസാരിച്ചിരിക്കാൻ ഞങ്ങളെന്നെ ഉണ്ട് അങ്ങനതായിട്ട് ട്ടങ്ങനെ പോവാരുന്നു ഇവിടെ വന്നപ്പോ പിന്നെ അത്യാ പിന്നെ അത്യാവശ്യം ഫ്രണ്ട്സ് മോള മോള പ്രായത്തിലുള്ള ഒരു ഏകദേശം ഒരു പത്ത് പത്ത് കുട്ടികളുണ്ട് ആ ഒരു ഏരിയയില് അപ്പൊ ഓൾക്കും തന്നെ ഭയങ്കര സന്തോഷം
ഇവിട ആ കുട്ട്യൾക്ക് കുട്ടി ഓരോ പ്രായത്തിനൊ ഇപ്പല്ല കുട്ടികള് ഉണ്ടാവുമ്പോ ഭയങ്കര ഇഷ്ടായിരിക്കും പക്ഷെ ആരുല്ലാഞ്ഞാലേ മക്ക പിന്നെ ഇത് ചെറുതല്ലേ അയിനല്ല ആയിട്ടോള്ളൂ പ്പല്ല മോനാ
എന്തൊക്കെയാ പറയണണ്ട് എനിക്ക് തന്നെ മനസ്സിലാവില്ല
അങ്ങനെയൊക്കെ പിന്നെ എന്താ എന്നിട്ട് വേ- സ്കൂളുണ്ട് സ്‌കൂള്എന്ത് പർച്ചേസ് പ്പ നടത്തണെന്നന്നെ ക്ക
രണ്ടും കൂടെയാണ് ഒരുമിച്ചിട്ടാണ്ത് ഹസ്ബൻഡ് നാട്ടിൽ ഇല്ലാത്തതും അല്ലേ അപ്പൊ ഇനി ഒക്കെ ഒരുമിച്ചിട്ടാണ് ങ്ങോട്ടതാക്കാ ചെയ്യണ്ട പിന്നെ നോട്ട്ക്കുകളൊക്കെ പിന്നെ സ്കൂ ഇന്ന് ബുക്കിന്റെ കൂ വേണോന്ന് ചോദിച്ചിരുന്നു പ്രൻസിപ്പള് അപ്പ ഞൻ അതിന്റെ കുടത്തന്നെ ഒക്ക ഓഡർ കൊടുു വയ്യ മക്കളെയും കൊണ്ട് പിന്നെ വെച്ചാല് ചെറിയ ചെറിയ റ്റംസ്ക്കെ പിന്നെ മുക്ക് മീശോ അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് ണ്ടാ യോണ്ടേ ആ മക്കക്ക് വേണ്ടത് ഓരോടാന്നെ സെലക്ട് ചെയ്യാം പറ വന്ന് കഴിഞ്ഞല്ലേ ഞമ്മക്ക് വീട്ട് കൊണ്ടന്നങ് തരുമല്ലോ
തരും അതെതെ പിന്നെ ആരെങ്കിലും കൊണ്ട് ആ പോവാനും ബുദ്ധിമുട്ടാണ് പിന്നെ കൊണ്ട് അമ്മൾ പോകുമ്പോ അമ്മൾ അങ്ങനെ ആരെക്കിലും ഒരുമിച്ച് അത്രേം അല്ലെ ഫ്രീയായിട്ട് അത്രയും ടൈമേ ക്കുവല്ലോ സാധനം വാങ്ങാന്ന് പറയണ പിന്നെ അമ്മളും പാടല്ലേ
പിന്നെ ഉമ്മറ്റെടുത്ത് ഇവിടെ മോന കൊടുന്ന കീട്ടൊക്കെ പോഡെര് മോനേക്കെ എങ്ങോട്ട് പോവലും കുറച്ച് ദൂരം നടക്ക്ല്ണ്ട് അത്രക്ക്ങ്ങോട്ട്
ആ ഉം അ ശരി
ഇവിടെ നിങ്ങളത് പർച്ചേസ് കഴിഞ്ഞാ
ഇല്ല പെരുന്നാൾ ഞാന് പെരുന്നാൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ സ്കൂള് ഓപ്പൺ ചെയ്യണേ അപ്പൊ ഞാന് ഞാൻ രണ്ടുമാട ഒരുമിച്ചെടുക്കൂല എനിക്ക് എന്നാ പിന്നെ രണ്ട പ്രാവശ്യം പോയി ചായ കുടിച്ചാലോ അങ്ങനെയല്ലേ എവിടന്ന് ഇറങ്ങിയാ പിന്നെ ആ അപ്പ ഞാന് രണ്ടു മാട ഒരുമിച്ച് എടുക്കലണ്ടാവില്ല കാരണം പെരുന്നാൾക്ക് കാരണം അത്യാവശം നല്ല് അങ്ങനെ അത്യാവശ്യം ആല്ലോ പർച്ചേസ് ചെയ്യുന്ന ആളാ കഴിഞ്ഞ പെരുന്നാൾക്കെടുത്ത ഡ്രസ്സ് ഡ്രസ് ഉണ്ട് പക്ഷേ എടുത്ത ഡ്രസ്ന്തന ടാഗ് പട്ടിക്കാത്തുണ്ട് ശരിനൻ വിരിച്ച ഒരു വൈറ്റ ആണ് അപ്പൊ ഇനി മോ ചുക്ക്കൊണ്ടക്ക് ഒക്കാണെങ്കിൽ അത് പിന്ന പുറത്തേക്ക് ഇറക്കണ്ട അപ്പൊ ഞാൻ വല്ല ആൾ ത്ത അങ്ങനത്തെ വലിയ മൈൻഡ ഒന്നുമല്ല ഡ്രസ്സ് എടുത്തണോ എനിക്കത്ര ഡ്രസ്സ് ണ്ട് അതന്നുൾക്ക് വലിയ ഇതില്ല കാരണം അങ്ങനെയല്ല അങ്ങനെ ശ്രദ്ധിക്ക കെലില്ല കേട്ടോ ഡ്രസിന്റെ കാര്യത്തില് പക്ഷെ ബോറയിട്ട് ട്ട് ആൾക്ക് ഇഷ്പെടാത്ത ഡ്രസ്സ് ഇട്ടാല് അയച്ചു അത് പറയും ആ ഏ ഇത് ചു ഇത് ഇട്ടേ്ച്ച് പോന്നി
മം ആ അങ്ങനെ ചോയിക്കക്കെ അത്രേ ഉള്ളൂല്ലേ പിന്നെ ഞാ എനിക്ക് പിന്നെ വേണേ പിന്നിപ്പോ പാ ക്ലിയറന്ന് ആണ് ഒന്നും അധികല്ലാത്ത അപ്പ അവിടെവുമ്പോ പ്പോ അവിടെവുമ്പോ നമക്ക് പാട്ടിവേയർ ആവിവശം ല്ലല്ല പോയപ്പളും തന്നെ അപ്പൊ അയാൾക്ക് പിന്നെ അവിടുക്ക് ചെല്ലുമ്പോ ചുരിദാറായിട്ട് വെര്ണ്ടാന്ന് പറയും ന്നോട് ആദ്യം തന്നെ പറി ചുരിദാറ്ന്നു
പക്ഷെ ചുരിദാർപ്പ അങ്ങനെ എടുക്കല് അങ്ങനെ അതാവുമ്പോ ഒരു കംഫർ
കംഫർട്ട് ഇല്ല ആ ക്യാഷ്യല ആൾക്ക് ഇങ്ങട് വരുമ്പോ വച്ച് ടീഷർട്ട് എടുത്ത് പോന്നാമതി ഇട്ടാര അവിടെ അങ്ങനെ അവിടെ മൊ ത്തത്തില അങ്ങനെ
ആ അങ്ങനെ നടക്കണ് ആഹ് ആ പിന്നെ പോ ഒരു കല്യാണൊക്കെ ഇണ്ടാവാ പാർട്ടി വെയറ് ചുരിദാറൊക്കെ ഇപ്പൊ കൂടുതലും
ആഹ്ഇന്നിപ്പോ പൊതച്ച് പാർട്ടി പാർട്ടി വേയറാളാണ് ഇനി വേണ്ടത് ഇപ്പ പിനി പരിപാടികൾ ഇഷ്ടം ആ ഇനി ഇപ്പോ ഒരു പതിനെട്ടാംതീ ഒരു ഹൗസ് വാർമിംഗിണ്ട് പിന്നെ അത് കഴഞ്ഞിട്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രോഗ്രാംസിണ്ട് പിന്നെ ഞങ്ങളൊക്കെ സെയിം ആയോണ്ടേ ഇവിടുത്തെ ഫാ ഫാമിലീലാണ് പരു പഠിച്ചെങ്കില് നാത്തൂനോടറയ അത്ട് അത് അ അന്റെ ഞങ്ങള്ക്ക് ഇപ്പൊ നാല് ആളെ നാലാളെ അലമാരീലും നാലാള ഡ്രസ്സുണ്ടാവും
ഇപ്പൊ എല്ലാ വീട്ടിലും അങ്ങനെയാണ് ഇന്റെ നാത്തൂന ക്ക അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാന് ഒരേ ഈ ഒരു ഡ്രസിട്ട് ഒന്നെങ്കി സ്റ്റാ റ്റസ് ഇട്ടാല് അല്ലെങ്കിൽ ഒരു ഡ്രസിട്ട് ട്ടൊരു ഫൺഷന് പോയാ പിന്നെ ആ ഡ്രസിടാൻ മട്
മടിയാണിപ്പൊ പ ഞാൻ പറ മോള് മോള് ആ മോള് പറയുമ്പോ മോള് പറയുമ്പോ തന്നെ പറിം ഞാന് പിന്നെ പറയു ഞങ്ങക്കൊക്കെ ചെറുതാവുമ്പോ ഒരു ഒരു പെരുന്നാക്ക് ഒരു ഡ്രസ്സ് കിട്ടി കഴിഞ്ഞാ പിന്നെ അടുത്ത് പെരുന്നാക്കുള്ള ഡ്രസ്സ് ഇട്ടിരുന്നുന്നതന്ന് പറയ് മോളോട് മ്മച്ചി നൊണ പറയണ ഞെപൊ
ആഹ് ആഹ്ആ ക്ഷെ ഇപ്പം ഞമ്മള് നല്ലോണം എടുക്കും മക്കക്ക് എടുക്കണേക്കാളും കൂടുതൽ ഞമ്മൾ എടുക്കും ഞാനും അങ്ങനെ തന്നെയാണ്
ക്കട്ടെ
ആഹ് ആയിക്കോട്ടെ ശെരി